ഹലോ
ഓഹ്
ഹലോ ആഹ് കേൾക്കുന്നില്ലേ
ആഹ് കേൾക്കുന്നുണ്ട് പറഞ്ഞോളൂ
എന്തൊക്കെയാ വിശേഷം
നല്ല വിശേഷം അവിടെയോ
ആഹ് ഓഹ് വടി നല്ല വിശേഷം
നാളെ ജോലിക്ക് പോണില്ലേ
ആ ഉണ്ട് ഉണ്ട് പോകുന്നുണ്ട് രാവിലെ എട്ട് മണിയകുമ്പോത്തിന് പോകണം
അടുത്താണോ
ആഹ് തൊട്ടടുത്ത തൊട്ടടുത്തന്ന് പറഞ്ഞ ഒരു പത്തിരുപത് മിനിറ്റ് ഒരു അരമണിക്കൂർ നടക്കണം
അര മണിക്കൂർ വക്കണം
ഉം അപ്പൊ ഞാന് രാവിലെ ബസ്സണ്ട് ബസ്സിന് പോവാ പിന്നെ ഒരു നടത്തും എക്സർസൈസ ആയിന്ന് വിചാരിച്ചിട്ട് രാവിലെ അങ്ങ് നടക്കും
ആഹ ഹാ
വൈകുന്നേരം
പ്പഇറങ്ങും
ഞാനൊരു എട്ട് മണി എ എട്ടരയ്ക്ക ഇറങ്ങും ഒമ്പത് മി ഒമ്പത് മണിൻ്റെഉള്ളിൽ എത്തിയാൽ മതി
ആഹ്
ആഹ് ആഹ്
രാവിലെ പണിക്കെ തീർത്ത്ട്ടോ
ഓ പണിയൊക്കെല്ലാം തീർത്ത്ട്ടാ പോവ പിന്നെ വന്ന്ട്ട് നമ്മളന്നെ എടുക്കണ്ടേ അവടെ ഇട്ട് പോയിട്ടേ.
അഹ് ശെര്യാ.
അതാണ് അപ്പൊ പണിയൊക്കെ കഴിച്ചിട്ടേ ഞാൻ പോവുള്ളു.
ആഹാ അപ്പ നാളത്തേക്കുള്ള പണിയൊക്കെ നേര്ത്തെ തീർക്കോ?
കൊറച്ചൊക്കെ പി ന്നെ അങ്ങനെ ആ ഒരു വിതൊക്കെ ഞാൻ വന്ന്ട്ടും കൊർച്ച് ചെയ്യും. ഉം
പിന്ന വേറെന്താ വിഷയം? ആ അങ്ങനെ പോണ് ഇനിപ്പ സ് കൂള് തൊറക്കാറായില്ലേ അതിന്റെ ഓട്ടത്തിലാണ് കൊർച്ച്.
മക്കക്ക് ബേഗും കു ഇന്തൊക്കെ വാങ്ങി
ആ അതൊക്കെ അത്യാവശ്യം വാങ്ങിച്ചാരുന്നു ഇനി ഇപ്പ ഏ യൂണിഫോമ് കിട്ടിയിട്ടില്ല തയ്ച്ച് വെച്ചിട്ടുണ്ട് ഇപ്പ ഇനി അടുത്ത ദിവസം ആ എന്റെ വീട്ടിൽ പോയിട്ട് വേണം വാങ്ങിക്കാൻ.
ആഹ് ആഹ് ആഹ്
ഓ നോക്കിട്ടില്ല ബുക്കൊക്കെ വാങ്ങിച്ചാഴ്ര്ന്നു. ഇവർക്ക് ക്ലാസ് കഴിഞ്ഞേന്റെ പിറ്റേ ആഴ്ച്ച തന്നെ ബുക്ക് കൊടുത്തു തൊടങ്ങി.
അഹ് ശരി ആഹ് ആഹ് ആഹ്
ആദ്യത്തെ ക്ലാസ് കഴിഞ്ഞോള്ളു അയിന് മുന്നേ അടുത്തേത്
ഹാ തൊടങ്ങൂല്ലേ ആഹ് ആഹ്
അവര് പെട്ടെന്ന് പെട്ടെന്ന് നല്ല കാര്യങ്ങൾ ചെയ്യ്ണേ.
അതെ അതെ ഇപ്പൊ ഓരോ സെക്ഷൻ ആണല്ലോ ല്ലെ? ഉം ഉം ഭക്ഷണൊക്കെ എന്താ കഴിച്ചോ?
ഭക്ഷണം കഴിക്കാൻ നേരായിട്ടില്ല വൈകി കഴി
ഇന്നാ ശരി ആഹ് ആഹ് എന്ത സ്പെഷ്യല് എന്തെങ്കിലും ഉണ്ടോ? ഇവടെ നേര്ത്തെ കഴിക്കും ഞങ്ങള്
നേര്ത്തെ കഴിക്കുല്ലേ ഇവടെ കൊർച്ച് വയ്കിയാണ് ഞങ്ങള് പ്രത്യേകിച്ച് ഇണ്ടാക്കില്ല വൈകിട്ട് ഞാൻ മുളക് വജി ഇണ്ടാക്കി പിന്നെ കായ വജിയക്കെ ഇണ്ടാക്കി. അപ്പ അത് കാരണം കൊർച്ച് ലൈറ്റ് ആയിട്ടാ അത് കഴിച്ചേ.
ആ എന്താ ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങളൊക്കെ?
അങ്ങനെ പ്രത്യേകിച്ച്ന്നല്ലേ ഏ മക്കക്കാണ് കൂടുതലും ഇങ്ങനെ നോൺ ഐറ്റംസേ ഇഷ്ടോള്ളു.
ആഹ് ആഹ്
അയ്ല് ഒരാക്ക് ഹ് എർച്ചി, മീൻ അങ്ങനെയക്കേണ് ഇഷ്ടങ്കി ഒരാക്ക് സാമ്പാർ ക്യാബേജ് അങ്ങൻത്തെ ഇഷ്ടം രണ്ട് രണ്ട് ടേസ്റ്റാ.
അതെ
ഭക്ഷണം ഇണ്ടാക്കുമ്പോഴും അതു പോലെന്നെ നോക്കണം രണ്ട് രീതിയില ഇണ്ടാക്കപ്പം.
അത് ഞാൻ പറയും എന്റെ വീ ട്ടില് ആദ്യം നമ്മള് പിന്നെ സ്കൂളൊക്കെ വിട്ട് വരുമ്പോ ഭക്ഷണം നമുക്ക് ഇത് ഓട്ടട പുട്ടൊക്കെയിരുന്നുവേ എ അപ്പ അധികം ഇണ്ടാക്ക അതൊക്കെ അന്ന് ഇടി ച്ച് കുത്തി ഇണ്ടാക്കിട്ട് വേണം ഏഹ് അന്നട്ട് നമുക്ക് ഇണ്ടാക്കി വീട്ടില് വെ ച്ച് തരുമ്പോ പിന്നെ നമുക്ക് പറ്റൂല അപ്പോ വേണ്ട പറ്റൂലന്ന് പറഞ്ഞിട്ട് കരയല് തൊടങ്ങും അപ്പോ വീട്ടിന്ന് അച്ഛൻ പറയും പിന്നെ അത് അവടെ വെച്ച് പോന്നേക്ക് വേണങ്കില് വിഷ ക്കുമ്പോ പോയി തിന്നോളൂന്ന് ഏഹ് അപ്പോ അന്ന് അങ്ങനെയാണേ അല്ല അന്ന് അങ്ങനെയാണെ അതെ അന്ന് എന്താന്ന് പറഞ്ഞാ പിന്നെ വെശക്കുമ്പോ പോയിട്ട് അതാ തിന്നാ ഏഹ് ഇപ്പ അതല്ല ഇപ്പോ മക്കക്ക് ഇത് പറ്റൂല്ലന്ന് പറയുമ്പോ നമ്മൾ അടുത്തത്ണ്ടാക്കി കൊടുക്കും പ ണ്ടാക്കി കൊടുക്കും.
അത് ഞാൻ ഇണ്ടാക്കില്ലെങ്കിലും അവര് വേണേ കട പോയി വാങ്ങിച്ചോളു കാരണം ഞങ്ങടെ വീന്റെ തൊട്ട് ഫ്രണ്ടിലെ കട അതായത് ഏഹ് ഞങ്ങടെ വീടിന്റെ ഏഹ് വീട്ടിൽ നിന്ന് നോക്കിയാ കാണാം കട.
ആഹ് അതെ അതന്നെ കാലം ത്തിന്റെ പോക്കാണ് പറയണേ ഏഹ് നമുക്കത് പറ്റൂല അത ഇത് പ
ആഹ് ഞങ്ങക്ക് ഞങ്ങക്കാണെങ്കിലോ അതെ ചെറുതിലേ എനിക്കും എന്റെ അനിയത്തിക്കും രണ്ട് ടേസ്റ്റ് ആണെങ്കിലും അമ്മ ഒരു സാധനം ഒണ്ടാക്കിത്തരും വേണമെങ്കി കഴിക്കാം ഇല്ലെങ്കിൽ വേണ്ട.
അതെ
പക്ഷെ ഇപ്പൊ സമ്മയിക്കല്ല നമുക്ക് സമാധാനം തരില്ല.
അതാണ് ഇപ്പോ കാലത്തിന്റെരു പോക്കാ. പണ്ടന്നറഞ്ഞാല് അത്ര കിട്ടാനുള്ളൂ.
അത് ശെരിയാ ആ പണ്ടെന്നൊക്കെച്ചാ കൊറച്ച് പൈസ ഒണ്ടങ്കി അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോവാന്നോക്കും. ഇപ്പോ നമ്മള് ഒരു ബാഗ് വാങ്ങിച്ച ആഹ് നമ്മള് സ്കൂളിൽ പോണ സമയത്ത് ഒരു ബാഗ് വാങ്ങിച്ച ഒരു കൊല്ലം രണ്ട് കൊല്ലക്കെ ഉപയോഗിക്കും. പക്ഷേ ഇവര് സമ്മയിക്കില്ല.
അതന്നെ
ഒച്ചപ്പാടും ബഹളാ
അതെ നമ്മളക്കെ പഠിക്കുന്ന സമയത്ത് ഒരു പെട്ടി ഇണ്ടേരുന്നു ഏഹ് തകര പെട്ടി.
അതെ അതെ
അപ്പം അത് അതൊ അതിലൊക്കെ കവറിലൊക്കെ ഇട്ടിട്ട് കൊണ്ടുപോകല്ലേ ഇപ്പം ഇപ്പ ഇങ്ങള് പറഞ്ഞ പോലെ പിന്നെ ഒരു കൊല്ലത്തെ ബേഗ് പിറ്റത്തെ കൊല്ലം പറ്റൂല.
കൊണ്ടോവുല ഇതിപ്പോ കഴിഞ്ഞ കൊല്ലം ഞങ്ങള് പുതിയ ബാഗ് വാങ്ങിച്ചു കൊടുത്ത അവരുടെഷ്ടത്തിനന്നെ വാങ്ങിച്ച ബാഗാ പഷേ ഞങ്ങള് കൊണ്ടുപോവുലട്ടോ ഈക്കൊലം ഞങ്ങള് കൊണ്ടോവുലാ വേണങ്കി നിങ്ങള് കൊണ്ട്ക്കോ
അതെ ആഹ് ആഹ്
ന്നട്ട് അത് കാരണം പുതിയത് വാങ്ങിച്ചു.
അതെ അതാണ് നമ്മള് വാങ്ങും ചെയ്യും ആഹ്
വായിക്കാതെ വയ്യ.
അതാണെ മക്കക്ക് അത് കിട്ടുന്ന് അറിയന്നത് കൊണ്ട് മക്കള് വാശിപിടിക്കും അപ്പോ നമ്മള് വാങ്ങിക്കൊടുക്കും.
അതെ വാശിന്ന് പറഞ്ഞ എനിക്ക് തോന്നണെ ഞങ്ങടെ എന്റെ വീട്ടിൽ ഇവടെ വന്നിട്ട് ഏറ്റോം കൂടുതല് ഏഹ് ഒച്ചേം സൗണ്ടും എന്താ പറയാ ഏഹ് ലൈറ്റിട്ട് ഏറ്റോം വൈകി കെടക്കുന്നേ ഞങ്ങളാ ഈ അടുത്തക്കെ ഇഷ്ടം പോലെ ആഹ് അപ്പ തൊട്ടപ്പറത്തെ വീട്ടില് മൂന്ന് കുട്ടികളുണ്ട് കൊറച്ച് നീങ്ങി ട്ട് രണ്ട് പിള്ളേരൊക്കെ വെച്ച്ണ്ട് പക്ഷെങ്കി അവര് ഉച്ച ഒച്ചൊന്നും ഞാൻ ഇങ്ങോട്ട് കേക്കാറ് പോലല്ല അയിന്റെ രണ്ടോ കൂടുതലും
അതെ മക്കള ഒച്ചപ്പാടുള്ളതരു രസ തന്നെയാണ് അതെ ആ ഒച്ചപ്പാട ഇല്ലെങ്കില് ഒരു ആ
ഇനിപ്പ രണ്ടവസം കഴിഴുമ്പോക്ക് ഇവിടെച്ച ഒന്നണ്ടാവില്ല ഞാ രണ്ടിവംഴിയ്പോ എന്റെ വീിൽ അതെ ഇനി പിന്നെ ഇവിടെ മത്താം അനിയത്തി വന്നിട്ട് പോയി കഴിഞ്ഞ വ സം വന്നായിരുന്നു പിന്നെ അനിയനെ ഹ കഴിഞ്ഞ ദിവസം ഒന്ന് വീണ് അപ്പൊ വീണ്ട കാൽ മടങ്ങിട്ട് ചെറിയൊരു പൊട്ടലുണ്ട്
ആഹ ശരി
അപ്പൊ അതാരാ അനത്തി കുറച്ച് ദിവസം നിന്നോളൂ മൂന്നാല് ദിവസം നിന്നിട്ട് പോയി കാരണം നടക്കാൻ പറ്റുന്നില്ല ആൾക്ക് ഇല്ലീ കൊഴപ്പില്ലായതോ അനത്തി വന്ന ഞാന ഉള്ളത് കാരണം കുറച്ച് കൊറച്ചൂസക്കോടെ നിന്നട്ട പോളായിരുന്നു
ആഹ ശരി
നടക്കാൻ പറ്റില്ല അപ്പ ഇന്നിപ്പോ ഡോക്ടറെ കാണാൻ പോയിട്ടുണ്ടോന്ന കൂടെ കാരണം ഇനി എങ്ങാനും കുറച്ചൂ പൊട്ടല ഉണ്ടെങ്കിൽ പ്ലാസ്റ്റർ ഇടാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നോക്കിയപ്പോ വലിയ കുഴപ്പമില്ല
ആഹ ആ ആഹ്
എന്നാലും റസ്റ്റാണ്
ആഹ ആഹ് ശരി അതാണ് എന്താലും വന്ന കഴിഞ്ഞാൽ പിന്നെ
ആഹ തങ്ങി വേണ അവിടെ എന്തോ വെള്ളം ഉണ്ടായിരുന്നേ സ്റ്റെപ്പില്
അയ്യടാ
ജോലിക്ക് പോകവാൻ വേണ്ടി വേഗം ഇറങ്ങിയതാ അപ്പൊ തഞ്ഞുങ്ങാട് വീണ് ഭഗത്തിന് വേറെ ഒന്നും പറ്റില്ല കല്ല് മാത്രമ ഒന്ന് ചെറുതായിട്ട് ഉന്തായുള്ളൂ
അഹ് ശരി
അപ്പതന്നെ ആരെങ്കിലും വേണമല്ലോ
അതെ അതെ
ഓരോ സമയത്ത ഓരോന്നും വരും
അതങ്ങനെ തന്നെ പിന്നെ നമ്മൾ ചിന്തിക്കോ വലുതന്ന് ചെറുതിലേക്ക് നമ്മുക്ക് വരുള്ളത് നമ്മുക്ക്ന്നെ അതെ അതെ ആ
പിന്നെ നാളന്നെ എന്താ പ്രത്യേകിച്ച് ചായക്ക്
ചായക്ക് അടയോ പിന്നെ ദോശയോ അങ്ങനെ എന്തെങ്കിലുംൊക്കെ കടി ഉണ്ടാക്കും രാവിലെ
ആഹ്
പിന്നെ രാവിലെ ഒരു ഏഴ മണി ഏഴര ആവുമ്പോത്തേനൊക്കെ എല്ലാം റെഡി ആവണം
ആ ഹസ്ബൻഡ് എപ്പഴ പോ
ആഹ പിന്നെ രാവിലെ എട്ട് മണിയാകുമ്പോത്തനേക്ക് പോകും ആ അപ്പൊ പിന്നെ എല്ലാം തീർക്കണം അപ്പം പിന്നെ രാവിലെ ഒരു നേരത്തെ ഒരു നാ മണിക്ക് എണീറ്റ് എല്ലാം തുടങ്ങും ആ ആ ഭക്ഷണം കൊണ്ടോണ ഭക്ഷണം ഉച്ച പത്ത് മണിക്ക് അതെ അതാണേ അപ്പൊ അത് വേണ്ടതൊണ്ട് പിന്നെ നേരത്തെ പണിത് തീരും അപ്പൊ പിന്നെ നിർബന്ധായതുകൊണ്ട് പിന്നെ നമ്മള് വേഗാക്കുവല്ലോ
ആഹ് അതെ അതെ
രാവിലെ നടക്കലു ഒരു എക്സസൈസായി അതുകൊണ്ട് പിന്നെ
ആഹ് ഇപ്പ എന്താ ജോലി ചെയ്യുന്നേ
എക്കൗണ്ടിംഗായിട്ട്
ആഹാ
ഉം ഉം
ടെൻഷ്നാണോ എനിക്കും എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര ടെൻഷ്നായിയിരുന്നു അക്കൗണ്ട് സെക്ഷൻലായിരുന്നു ഞാൻ ആദ്യം പൊക്കോണ്ടിരുന്നേ
അയ്ശരി ആഹ്
കൊശമറ്റം ഫിനാൻസില് പിന്ന പോവാൻ പറ്റീട്ടില്ല
അയ്ശരി ആഹ് ആഹ് നിർത്തിയോ
ഉം കുട്ടികളായേ പിന്ന പോയിട്ടില്ല അവര് വിളി ക്കിണ്ടായിരുന്നു പിന്നാ ഇവര് എനിക്കേ എരട്ടകളാണ്
ആയ്ശരി ആഹ്
അപ്പ അതാണ് കൊറച്ച് ബുദ്ധിമുട്ടായിര്ന്നു ആഹ് തൊടങ്ങിയപ്പൊ തൊട്ടേ ഉം അതാരണം പിന്നെ പോയിട്ടില്ല
ആഹ് ഏട്ടത്തിക്കും ഉണ്ട് അങ്ങനെ രണ്ടു കുട്ട്യാള് വലുതായി ഇപ്പൊ വലുതായി നമ്മുക്ക് കാ ഓഹ് അവർക്ക് ഇപ്പ വെല്ല്യ കുട്ട്യാളായി പിന്നെ ഇരുപത്തീരണ്ട്
ആഹ് ഇപ്പ രണ്ടല്ലേ എന്നാലും സമ്മയിക്കണം നോക്കാം
അതെ ഉം
എന്റെ പൊന്നോ അപ്പ വീട്ടില് ഇണ്ടാവില്ലോ ഉം ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി
ആഹ് ശരി
അത് തന്നെ എപ്പഴും തല്ലു കൊടുത്ത് ഇപ്പാ ഏഴു വയസ്സ്
ആഹ് ആഹ് ആഹ് അത് മ ക്കക്കൊക്കൊരു പരിധിയിണ്ട് ഒരു സമയം വരെ മക്കള് കളിക്കും പിന്നങ്ങ് ഇതാവും
കളിക്കണോണ്ട് കൊഴപ്പല്ല
ആ വികൃതിയെ നോക്കിനിക്കാനല്ലേ
ആഹ് മോനെ കൊറച്ച് ഏഹ് ആ എന്താ പറയാ ഹൈപ്പറാ ഹൈപ്പറാണാള്
ആഹ് ആഹ് ആഹ്
അപ്പ എപ്പഴും മോള് വല്ല്യ കുഴപ്പല്ല പാവാണ് പക്ഷെ മോൻ വന്ന് തല്ലു പിടിക്കും എടയ്ക്കൊക്കെ കൈ കിട്ട്ണതൊക്കെ വെച്ച് തല ക്ക്‌ ഇട്ട് അടിക്കാ അതും ഇതും തോണ്ടലല്ല തോണ്ടലാണെ നമുക്ക് കുഴപ്പല്ല
മരത്തടിയൊക്കെ വെച്ച് അടിക്കണൊക്കെ കണ്ടിട്ടുണ്ട് അത്‌ കാരണം നമുക്ക് പേടിയായിട്ട് പിന്നെ ആഹ് എനിക്ക് അവിടെക്കെ ജോലിക്ക് വിളിച്ചാണ് പക്ഷേ ചേട്ടൻ പറഞ്ഞു വേണ്ട കൊ കുറച്ചും കൂടെ കഴിയട്ടെ പിന്നെ ഉം ഇച്ചിരൂടെ കാരണം ഞങ്ങടെ വീട്ന്ന് വെച്ചാ റോഡ് സൈഡ് ആണ്
ആഹ് ആഹ്
മെയിൻ റോഡല്ല എന്നാലും അത്യാവശ്യം വണ്ടികൾ പോണ സ്ഥലാണേ അപ്പൊ നേരെ റോഡാണ് അപ്പ അത് കാരണം പറഞ്ഞാൽ പെട്ടന്ന് പോകണ്ട് അപ്പൊ ഒന്നൂടെ വലുതായി ട്ട് കാരണം വീട്ടില് ആരും ഇല്ലെങ്കിൽ പിന്നെ കുട്ടികളെ നോക്കാൻ ആരും ഇല്ലെങ്കിലെ ഇവര് മൂന്നര ആവ്മ്പേക്കി സ്കൂളിൽന്ന് വരും അപ്പൊ അത് കാരണം വിട്ടില്ല ഇനിയിപ്പ പയ്യെ എങ്ങനെങ്കിലും പോണോന്ന് വിചാരിക്കുന്നു ആഹ് ശരിയെന്നാ പിന്നെ വിളിക്കാലേ?
ഇന്നാ പിന്നെ വിളിക്കാ
ഉം ശരി